ക്ക്ണില്ലേ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ ആഹ് ആഹാ ഒന്നുല്ല സുഖായ്ട്ടിര്ന്നു
ഏഹ്
എന്തുണ്ടവിടെ വിശേഷം
എന്തൊക്കെശ് സുഖാണ് അങ്ങനെ പോണ് കൊപ്പൊന്നുല്ല ഉം
ആഹ് ഇവിടെ കുട്ടികള് വൈ ട്ട് ഇവടെ കുറെകുട്ടികൾ വന്ന് കളിക്കും കേട്ടോ ഞാനവരെവിളിച്ചതാ അല്ല വണ്ടിഒര് കാറ് വന്നപ്പോ എല്ലാരുംകൂടെ അവ്ടെ പതുങ്ങ്ന്ന് ആഹ് അതാണ് ആഹ് റോഡ് സൈഡെന്നാ ഇവടെ വീട് അടുത്തടുത്ത് വീടുകൾ തന്നെയാണ് പിന്നെകാറുകൾ ചെൽപ്പോ അറിയത്തുള്ള ഒര് വളവുണ്ട് ണ്ട്കേട്ടോ പെട്ടെന്ന് കേറിവെരും ഇവർക്നോട്ടൊന്നുമില്ലല്ലോ കുട്ടികൾ എല്ലാംകളിഓട്ടം ചാ ട്ടം ഞായറാഴ്ച ആയോണ്ട്അവിടെ
സ്കൂളൊന്നുല്ലല്ലോ ഒക്കെതെരക്കെന്നേയ്
ആഹ് അതോണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും എല്ലാരുംകളിയാണ് എല്ലാരും അഹ് ആഹ് ഒര് ഒര്കൂട്ടർ ഇങ്ങോട്ട്ന്നിട്ട്പ്പങ്ങോട്ട് പോയെതെള്ളൂ അപ്പോഴത്തേക്ക് എന്റെ മക്കൾങ്ങോട്ട് അവരോട് പോയിട്ടുണ്ട് ഇനിഇവരെയൊക്കെ പിടിച്ച് ആഹ് ഹാ ഇനിവരൊക്കെ പിടിച്ച് കേറ്റണെങ്കി ഭയങ്കരപാടാ
പാടാണ് ശെരിയാണ് ഒരിപ്പോ കളിന്റെ ടൈം ഇതല്ലേ
ആഹ് അതെ നാളെഇനി സ്കൂളിൽ പോണ്ടേ
ആഹ് ന്നാളേ സ്കൂൾ ഇണ്ടല്ലോലേ ഉം
ആഹ്
എന്തൊക്കെ ചാ ചായൊട്ച് ഇവ്ടെണ്ട് മക്കൾരണ്ടാൾണ്ട് രണ്ട് പെൺകുട്ടിളാണ്.
ആന്നോ?
ആഹ് മോളു വല്ല്യ മോള് പ്ലസ് ടു കയ്ഞ്ഞതാണ്. ഓള് സി സിന്നേ സി എക്ക് സി എ ക്കൗണ്ടന്റാണ്. അയ്ന്, അയ്ന് പഠിക്കാണ്ഓള്. ഉം ആഹ് സി എ പഠിക്കാണ് മറ്റോള്പ്പോ എസ് എൽ സി കയ്ഞ്ഞപ്ലസ് പിന്നെ പ്ലസ്സ് വണ്ണാണ് നാളെപ്പൊ ക്ലാസ്തൊടങ്ങ് ണത്.
ആഹ് അതെല്ലേ.
ആഹ് നാളെപ്പോ ഓര്ക്ക് തൊടങ്ങാൻ പോണത് ആറാംന്തി. അപ്പോല് പൊർത്ത് പോയതാണ് ഓലേപ്പാന്റെ കൂടേ
ആഹ് ഹാ
ട്ടൊക്കെ വാങ്ങണന്ന് പറഞ്ഞാണ്ടേയ്
ആഹ ആഹ് ഹ് ആഹ് ആ സ് ചായ യൊക്കെ കുടിച്ചോ
ഓ ചായ കുടിച്ച് ഹ് വൈകുന്നേരം ചായ എന്തായ നിർബന്ധണ് വിടെ
അതെ അതെ ഇവിടെ എല്ലാർക്കും പിള്ളേർക്കും എല്ലാർക്കും ഉം ഉം
ക്കിയ ചായക്ക് സ് സ്പെഷ്യലെ ന്തേലും ഉണ്ടാക്കിയോ
സ്പെഷ്യലൊന്നുല്ലായിരുന്നു ഇവർക്ക് ചായയും ബിസ്ക്കറ്റുഒക്കെമതി.
ആ ബിസ്ക്കറ്റ് മതിലേ.. ഹ് ഹ ഹഅ യ് ശരി ആഹ് തന്നെ ഇന്ന് ഞായറാഴ്ച്ചായതുകൊണ്ട് പൊറത്തൊന്നും പോയിട്ടുണ്ടാവ് ലല്ലേ അനേ..
ആആ ഉച്ചയ്ക്ക് വരും പോയി രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വരും. ഹ്
ആഹ് ഉച്ചക്കുവേ
ആഹ് ഉച്ചക്ക്ഫുഡൊക്കെഴിച്ചിട്ട് പിന്നെ ഇവരൊകെഒന്ന് കയറ്റി കടത്തും ഇല്ലെങ്കീ പിന്നിവിടെഇങ്ങനെ ചാട്ടം ബഹളവാ ഓ കൊറച്ചു നേരംപ്പൊ ഉറങ്ങട്ടെ എന്തായാലും വൈകിട്ട് ചാട്ട മറയാ കൊ അന്നേരം പിന്നെ ഉച്ചക്ക് തന്നെകൊറച്ച് രം പിടിച്ച് കിടത്തി ഉറക്കും
തന്നെ ഹ് ഹ ഹ് അയ് ശരി എത്ര മക്കളുണ്ട്
എനിക്ക് രണ്ടു പേരാണ് മോളും മോനും ക്കാ മോള് മോള് മോനു ഒന്നാം ക്ലാസ് ലാണ് അവന് ഏഴു വയസ്സ്. ഉം മോന് മോക്ക്... ഏ.. ഒമ്പത് വയസ്സ്
ആഹ് മോളാ വലുത് ലേ
അതെ അതെഹ്
ഉംഊമ്ശ്
ഉഹും ഉഹും പക്ഷെ രണ്ടുപേരും ഒരുപോലാണ് അഹ ഹ് ചാട്ട ഹ ഹ ഹ അടിയും പിടിയും ചാട്ടോ ഓട്ടവും പഠിത്തം മാത്രം നടക്കത്തില്ല
ആഹ് ശരിയാണ് ഹ് ഹും ഉം ഓലെ ഉപ്പ ഇവിടല്ലേനാട് ട്ട ല്ലേ
ഇല്ലല്ല ഗൾഫില
ആഹ അവിടെ തന്നെ എത്രായി പോയിട്ട്?
ഇപ്പൊ ഈ വർഷ ആദ്യാപോയത് നേരത്തെ ഇവിടെ തന്നെ ആയിരുന്നു നേരത്തെ അല്ല നേരത്തെ മൂന്ന് വർഷം അവിടെ ആരുന്നു പിന്നെ നാട്ടിൽ കുറച്ചാൾ നിന്നു ഇപ്പ വീണ്ടും കേറിപ്പോയി ഇവിടെ നിന്നാലു ഒന്നും പ്രയോജനമില്ലല്ലോ
ആഹ് അത് ശരിയാ...
ഉമ് ഇവിടെ നിന്ന് ചെ ചെറിയതായിട്ടൊക്ക ഒരു ബിസിനസ്സൊക്കെ ചെയ്തേ പക്ഷെ അതൊന്നും വലിയ ലാഭ ല്ലായിര്ന്നു ഉം നമ്മുടെ നാട്ടി ഈ ബിസിനസ് ചെയ്യാന്ന് വെച്ചാ ഭയങ്കര പാടാ
എവിടെ സൗദി അറേബ്യ അതോ ദുബായ് അവിടെണോ യു എയിലാണല്ലേ ആഹ ശരി ആഹ അവിടെന്താ സ്വന്തമായിട്ടേക്കൂല്ലെ ബിസ് സും കാര്യങ്ങളും
അല്ല നാട്ടിൽ ഇവിടെയായിരുന്നു നിങ്ങൾ നാട്ടിലായിരുന്നു ബിസിനസ്സ് ആ അത് വിഷയ അങ്ങനെ വ കാവാഞ്ഞ കൊണ്ട് പിന്നെ അതൊക്കെ നിർത്തി അങ്ങെ പോയി
മുന്നോട്ട് പോയി വിച്ച അല്ലെങ്കി പിന്നെ നിർത്തല്ലാതെ കോല
ആഹ് അതിലും പേതംമാസ ജോലി കിട്ടുന്നുന്നത് ശമ്പളം കിട്ടുന്ന അതാ നല്ലത് ഇതിന്റെ പുറേ നമ്മള് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പിന്നെ എന്തിന് ഏതിന് ചെന്നാലും നമുക്ക് ഇവിടെ ഒരു ഇതില്ല വിലയില്ല
ആഹ വിലല്ലശആ ശരിയാണ് ആഹ ഓരോരോ കളത്തൊരു ടൈം എനിക്കൊരു ടൈമുണ്ട് അതാ പറഞ്ഞത് വിജയത്തിലേക്ക് എത്ത ഒരു സമയണ്ട് നമ്മുക്കൊക്കെ കണക്കാക്കി വെച്ചത്
പോവാന്ന്ച്ചാ പ്രായം മുന്നോട്ട് പോക അപ്പൊ പിന്നെ ഇപ്പഴേ പിന്ന പോയില്ലെങ്കിലേ പിന്നീട് പോവാനും പറ്റാണ്ട് വരും പിള്ളേരൊക്കെ വളർന് വരുവല്ലേ ഉം അങ്ങനെ
ആഹ് ഹസ്ബൻഡും ഇവിടെ അവിടെ ദുബായിൽ തന്നെ ഇനിയ യു എനെ തന്നെ ഇനി അവിടിപ്പ കുറച്ച് ആ എന്തായാലുപ്പ യുദ്ധത്തിന്റെ പ്രശ്നം ക്കെയിട്ട് ഇപ്പ നാട്ടിലാണ് ഇപ്പ ഉള്ളത് പിന്നെ പോയിട്ടില്ല. പിന്നെ ഇവിടെ നമ്മള ഇവിടൊക്ക അധികം ടാ ടാപ്പിംഗാണ് ഇപ്പൊ എന്താലും ഒരു വർഷത്തേക്ക് ടാപ്പിംഗ് എടുത്ക്കണ് ഇപ്പോ പാട്ടത്തിന് ആഹ് ഇപ്പ അയ്മലെന്തേലും ദോഷങ്കി നാട്ടില് നിക്കട്ടെന്ന് അതെ നാട്ടിൽ തന്നെയാണ് ഇപ്പ ഉള്ളത് ആള്
ആഹ് ആ അത നമ്മള ഒത്തിരി ബുദ്ധിമു
വെക്ക
കുട്ടുവാ ആണ് പക്ഷെ അവർക്ക് സേഫ്റ്റി കൂടെ നമ്മൾ നോക്കണം.
ആഹ് ശരിയാ.
അതെ നാട്ടില് നിക്കുമ്പോ അതിനനുസരിച്ച് ബുദ്ധിമുട്ട് കൂടെ വരും നാട്ടിനനുസരിച്ച് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക്
ഓ ശരിയാണ് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ഇതൊക്കെ ഉള്ളത് തന്നെയ ഏഹ് നമ്മളിപ്പ അതൊന്നും നോക്കിയിട്ടില്ല ഒക്കെ കൊറെേ കഷ്ടപ്പാടും പ്രയാസത്തിലൊക്കെ തന്നെയാണ് എന്നാല ഇപ്പോ അവിടുത്തെന്നെയൊന്ന് ഒന്ന് അമരട്ടെനെരതിയണ്ട് അങ്ങനന്റെ ഇവിടെന്ന് കൂടിയതാണ് ഇപ്പോ
ഉം എന്ന നാട്ടിലോട്ട് വന്ന എങ്ങനാന്ന് വിചാരിച്ചിട്ട് വീട്ടിലോട്ട് വന്ന എങ്ങന വിചാരിച്ചിട്ട് അവര് കടിച്ചു പിടിച്ച് നിക്കുവാണ് കാരണംആള് ഈ വർഷം പോയതേ ഉള്ളൂ കരം ഉം പക്ഷേ ഒത്തിരി പേരൊക്കെ വിസ ക്യാൻസി ലീത്പോന്നുണ്ടെന്ന് പറയുന്നു എന്തോ
ആഹ് ആഹ് അവര് അങ്ങനെ തന്നെയാണ് കാൻസ്സലാക്കി പോയപ്പൊക്കെ ഇഞ്ഞി പോവാണെങ്കി പുതുതായിട്ട് എടു നക്കേണ്ടവരും എന്തായാലും ഒരു വർഷത്തിന് അറിയ ഇപ്പോ നാട്ടിൽ ഇത് ഇടുത്തൊക്കെയാണ്
ആഹ് ആ് ആഹ് ആഹ് ആഹ് ആ
പിന്നെ വേറെ എന്തൊക്കെന്ന്ട്ട്
ആഹ് വേറെ ഒന്നുല്ല അങ്ങനെ പോകുന്നു എന്തായിരുന്നുന്ന് സ്പെഷ്യല് ഞറാഴ്ച ആയിട്ട്
ആ സ്പെഷല് ഇന്ന് ഇപ്പോലക്ക് കേക്ക് ഉണ്ടാക്കിയാ മതിയ പറഞ്ഞ് കേക്ക് ഉണ്ടാക്കിന്ന് ഇപ്പൊ എന്താ ഞായറാഴ്ചല്ലേന്ന് ഇന്ന്പ്പൊയവല്ലേ നിങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കുവ എല്ലാ ഫുഡും ഉണ്ടാക്കുവ
ആ ഉണ്ടാക്കും എല്ലാ ഉണ്ടാക്കും. മക്കൾക്ക് വേണ്ടിട്ട് എന്തോ ആ പിള്ളേർക്ക് വേണ്ടിട്ടൊക്കെ ഉണ്ടാക്കാ ഞൻ അല്ലാതെ എല്ലാർക്കും വേണ്ടി ഉണ്ടാക്കാനുള്ള അത്രായിട്ടില്ല അത് പപ്പ എന്റെ പപ്പ ഉണ്ടാക്കും.
മക്കൾക്ക് ആ അയന്നെ ഓർക്ക്
ആ അവർക്ക് ഇരിക്കെ പുറത്തൊന്ന് വാങ്ങ വാങ്ങിച്ച് കൊടുക്കും ഇടക്ക് നമ്മള് ഇത് തന്നെ ഉണ്ടാക്കും ചിലപ്പോ ബിരിയാണി അരി ഇരിപ്പുണ്ടെങ്കി അങ്ങ ഞാൻ കുഴിമന്തി പോലോ അങ്ങനൊക്കെ ഉണ്ടാക്കും കുഴിന്തി ഒത്തിരി സാധനം വേണ്ടല്ലോ ഇച്ചിരി എണ്ണ വേണം എങ്കിലും മറ്റ് ഇതൊന്നും വേണ്ടല്ലോ.
ആഹ് വേണ്ട വേണ്ട. നമ്മള് ബിരിയാണി ഇണ്ടാക്കണ അത്ര ഇത് വേണ്ടതിന്ന് മന്തി ഇതൊന്നും ഇണ്ടാക്കണെ അത്ര സാധന ചെലവില്ല
ആഹ് ഭയങ്കര ചെലവാണ് ബിരിയാണി പക്ഷെ കുഴിമന്തിക് അത്ര ചെലവില്ല. ആ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടവാ അവർക്ക് എന്നും രാവിലെ ഞാൻ സ്കൂളിൽ കൊടുത്ത് വിടുന്നതും ഈ ഫ്രൈഡ് റൈസാണ് ബിരിയാണിരി വാങ്ങിച്ച് വെച്ചിട്ട് അത് ഇങ്ങനെ ഇത്ണ്ടാകും
ഉ
ഹലോ
ഏഹ്
കേക്കുന്നുണ്ടോ ഹലോ ഹലോ ഹലോ